ഹലോ
ഹലോ കേക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഓഹ് ചായോടി കയിഞ്ഞു
ആഹ് ചായക്കെന്തേനി
ദോശയും ചട്ട്നിയായിരുന്നു
ആഹ്.
ഉച്ചക്കക്കെന്താ ണ്ടാക്ക്ണെ?
പ്രത്യേകിച്ച് ദോശേ ണ്ടാക്കാറ്. അത് രാവിലെ എല്ലാർക്കും പറ്റുള്ളു.
ആഹ് ഉച്ചക്കെക്കെന്താ ണ്ടാക്കണെ?
ഉച്ചക്ക് പ്രത്യേകിച്ചൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ
ആഹ്
ന്താ ഏഹ് പ പരിപാടി ആഹ് സൽക്കാരന്നൊക്കെ ണ്ട്. ഇമ്മാക്ക് പരിപാടിണ്ട്.
ആഹ് ആഹ്
ഇപ്പഞ്ഞിപ്പൊ ഇ സ്കൂൾ തൊറക്കാനായി. പരിപാടികളെ ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇഞ്ഞിപ്പോ സ്കൂള് തൊറക്കലും പെരുന്നാളും തൊക്കെ ആയില്ലേ.
ആഹ്
മ പെരുന്നാക്ക് എന്താ എന്ത് വിഭവ ണ്ടാക്കാൻ വിചാരിച്ചേ. ബിരിയാണിയോ മന്ത്യോ.
വടെ മന്തിം ബിരിയാണിയൊക്കെ കൊണ്ടരിച്ചലേക്കാരം. പൊർത്ത്ന്ന് വാങ്ങലേക്കാരം.
ആഹ് പൊർത്ത്ന്ന് വാങ്ങലാരിക്കും ല്ലേ.
ആഹ് ആഹ് പിന്നെന്തേലും ജ്യൂസ ന്തേം ഇവിടെ ണ്ടാക്കും.
ആഹ് പണിയൊക്കെ പണിയൊന്നുണ്ടാവില്ല പ്പോ ലേ.
പണി പണിണ്ട്. ചിക്കൻ പൊരി
മ ആഹ് അത്ര അത്ര പണികളൊന്നും ണ്ടാവില്ലി. ഫുഡ് ണ്ടാക്കണെങ്കില് അതിലും സമയം തൊക്കെ വാണല്ലോ. അങ്ങനെ കൊറേ നേരഅയിന് ആഹ് അപ്പൊ കൊറച്ചേരം ഫ്രീ ണ്ടാവും. ആഹ് സാധാരണ എല്ലാ ദിവസം പൊറത്ത്ന്ന് ഓർഡർ ചെയ്യ ചെയ്യാറ്.
ഏഹ് ഏഹ്. പെരുന്നാക്ക് പെരുന്നാക്ക് മാത്രം.
പെരുന്നാക്ക് മാത്ര ല്ലേ.
ആഹ് അധികാൾക്കാരൊക്കെ വര്ണ്ടെങ്കി പൊറത്ത്ന്ന് ഓഡർ ചെയ്യും. അല്ലെങ്കി ഇവിടെ തന്നെ ണ്ടാക്കും.
ആഹ് അയ്ശരി. ഞങ്ങളുംതന്നെ ആഹ് ആരേലും വരുമ്പളൊക്കെ പെരുന്നാക്ക് നമ്മള് വ്ടെ വെക്കാറാ ചെയ്യാറ്.
ആഹ് തറവാടാ.
ആഹ് തറവാടാണ്. അപ്പ ല്ലാരും വിടെ ആഹ് പെര്ന്നാക്കല്ലാരും ഒരുമിച്ചായിരിക്കും.
ആഹ്
ഇൻ ആഹ് പെരുന്നാക്ക് ഡ്രസ്സക്കടുത്തോ? ഡ്രസ്സ് മക്കക്ക്ന്ന് എടുക്കാൻ പോവണം. ആഹ് ന്നെടുക്കാൻ പോവണംന്ന് പറഞ്ഞിട്ടുണ്ട്. ഉം ഞ്ഞി പ്പൊ സ്കൂൾ തുറക്കാറായി. ബുസ് ചുരിദാറാണ് ഇടാറ്.
ആഹ്
സാധാരണ അനാർക്കലി പോലെ ചുരിദാർ. ആഹ് അതെ ആഹ് നല്ല ഇറക്ക ള്ളതായിട്ട്. എന്തയന്നെ
ആഹ് ആഹ് ചുരിദാർല്ലേ. ഏത് കളറ ഏത് കളർ ചുരിദാറാ ഇഷ്ടോം.?
ഇഷ്ടംന്ന് പറഞ്ഞഴിഞ്ഞാല് നമ്മക്ക് ലൈറ്റ് കളറ് അത്ര ഇഷ്ടല്ല ഞാൻ ഡാർക്കാ വാങ്ങ്ണത്
വർക്ക്ള്ളെ മോഡലാ ഇഷ്ടം
ആഹ് വർക്ക് നമ്മുടെ പാർട്ടിവെയർ പോലത്തെ അത് ഇഷ്ട നമ്മക്ക് എന്തേങ്കിലും പരിപാടി ഫംഗഷൻ ഒക്കെ ഉണ്ടാവുമ്പോ അതങ്ങട് ഇട് ഇട് ഇ ഇ ഇടാന് മറ്റമ്മക്ക് ഇപ്പ അങ്ങനേണല്ലോ എല്ലാർക്കും പാർട്ടി വെയർ ആണല്ലൊ
ആഹ്
സിമ്പിളായെ എഹ്‌ കോട്ടനൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ഇടുക്കാറ്
മാക്സി ഒക്കെ എടുക്കോ
ആഹ് മാക്സി അ അധികം അങ്ങനെ എ ഇടാറില്ല ഇപ്പൊ അത് ചുരിദാറാ വീട്ടിൽന്നൊക്കെ ചുരിദാറാണ് ചെറിയ മക്കളായപ്പോ എന്നും മാക്സി ആണ് ആഹ് മാക്സി തന്നെ ഇടാറ് ഇപ്പൊ ഈ മയിം ഇതൊക്കെ ആവുമ്പം നമ്മക്ക് മാക്സി ആവുമ്പോ ഒര് നമുക്ക് അത്രങ്ങ ട്ട് ഇതായി കിട്ടൂല നമ്മ വിചാരിച്ച മാതിരി
ഉം കൺഫ് ആഹ് കംഫർട്ട് ഉണ്ടാവുലേ
നമ്മക്ക് പിടിച്ചോട്ത്ത് കിട്ടൂല അതെ നമ്മള് അതങ്ങനെ ആഹ് ഇറ എറക്ക അങ്ങനെ നമ്മള് നടക്കണേക്കൂടെ കറങ്ങാൻ ഓ ല്ലേ
ആഹ് ഏൻ ആഹ് ആഹ് കുട്ട്യേക്കൊക്കെ തൊടക്കാൻ വിച
ഉം നിനക്ക്
അവർക്ക് ചെറിയ മോൾക്ക് പേന്റും കുപ്പായാണ് ഇട് ഇടുക്കാറ്
ആഹ്
ഉം മോക്കും ഫാന്റും കുപ്പായന്നെ ഇപ്പ എല്ല മോ എല്ലാവർക്കും ഫാന്റും കുപ്പയ ആണല്ലോ അപ്പം എല്ലാവർക്കും ട്രൻഡ് ഇപ്പൊ ഉടുപ്പൊന്നും ആർക്കും പറ്റീല്ല ഉം മോഡല് ഓരോ കൊല്ലം തോറും മോഡല് കു മാറി മാറി വരെല്ലേ
ആഹ് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്ക എടുക്കലുണ്ടോ അങ്ങ ഇത്‌ന്ന്ട്ക്കണം
ആഹ് ഇന്നല്ലള്ളൂലേ ഒഴിവ് ഇനിപ്പോ അടുത്ത ആഴ്ച പെരുന്നാളായിലെ അതന തമേൽ നല്ലൊ
ആഹ്
ആഹ് പിന്നെ ഇസ്കൂളൊർക്കാറായി ബുക്ക് പുസ്തകം ഇതൊക്കെ വാങ്ങിച്ചോ
പുസ്തകം ഉസ്കൂളില്ങ്ങനെ വിളിക്ക്ണ്ട് ഓരോ കുട്ട്യേളത് ഇങ്ങനെ വാങ്ങാൻ പോണം
ആഹ്‌ ആഹ്‌ ഇവടിം തന്നെ അങ്ങനെ തന്നെ തിങ്കളാഴ്ച വരാൻ പറഞ്ഞ്ണ്
ആഹ്‌ ഫാൻസി ഐറ്റംസൊക്കെട്ക്കലുണ്ടോ
ആഹ് ഫാൻസി ഇട്ക്കാറുണ്ട് ഞാൻ പറയും ഗ്യാര്ന്റി ഇപ്പ അതാണല്ലോ എല്ലാരും ഇപ്പ ഈ മുത്തുമാലകളൊന്നും ഇപ്പ അങ്ങനെ
ആരു ഇടലില്ല അഹ് ആഹ്‌
അപ്പൊ ഞാൻ പറി പ്പോ അതുകൊണ്ട് കൊറേ കാലത്തിന് അത് നോക്കണ്ട മറ്റേ ഫാൻസിക്കന്നെ മാണം ഒരു സംഖ്യ മക്കളെ കാൻസിക്ക് പോയാല് നല്ല സം നല്ലൊരു സംഖ്യ മാണം പെൺകുഞ്ഞുങ്ങളാറിമ്പ ഉം അ ആ അതാണല്ലോ ആൺകുട്ടികളാവുമ്പോ പിന്നെ അവർക്കൊരു വാച്ച് അതെ ഉം പിന്നെ അത്ര ഒരുക്കും ആർഭാടം ഇതൊന്നുമില്ലല്ലോ.
ഉ ഉം
പെൺകുട്ടികളാവുമ്പോ അങ്ങനെയല്ലാ നമ്മള് അവർക്ക്. മുടും മുടിമ്മേലിടാനും ആ അതൊക്കെ വേണം ബണ്ണ് വേണം ക്ലിപ്പ് വാണം ആർബാന്റ് വേണം ആ വളാ അപ്പൊ അങ്ങനെ ആ ഒരാൾക്കൊല്ല അതൊക്കെ ഓൽക്കും വേണം.
ആഹാ എപ്പളാ കുളിയൊക്കെ കുളീം തിരുമ്പലൊക്കെ
ആ കുളിയൊക്കെ ഞാനെന്റെയൊരു പണി ഏകദേശൊക്കെ കഴിഞ്ഞിട്ടേ പിന്നെ കുളിക്കാറൊള്ളു.
എത്ര മണിക്കൂറായില്ലെ പണി
പണിയൊര് പന്ത്രണ്ടണിയരെ നമ്മക്ക് അടുക്കളപണി പന്ത്രണ്ടര ഒരുമണിവരെ അടുക്കള പണിയൊണ്ടാവും.
ആ ആ പിന്നെ അകടിച്ചുവാരി തൊടക്കാനൊക്കെ ഒണ്ടാവുലേ.
ആ അതൊക്കെ അയിന്റെടെക്കൂടെയങ്ങ് കഴിക്കും. അയ്നാ ആ അതിനായി ഇച്ചിരിനേരം നിന്നാ നമ്മക്ക് ഫുഡൊക്കെ ഒണ്ടാക്കണേന്റെ എടേലൂടെ അതങ്ങ് കഴിക്കും.
അ അ അ
ഉം അതിനായിട്ട് നേരങ്ങനെ കണക്കാക്കാറില്ല ഞാന്. പിന്നെ അമ്മ ആ നമ്മളെ പണി നമ്മളന്നെ എടുക്കണ്ടേ
ഞമ്മളെന്നെ എടുക്കണം.
നമ്മള് സ്ത്രീകളാവുമ്പോ അതുപിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെണ്ടാവും നമ്മക്കു പിന്നെ റസ്റ്റൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞ്ഞീ ആ ഇനിയൊരു മൂന്നുമണിയാവുമ്പേ ഞമ്മള്ക്ക് റസ്റ്റ് റസ് ചെന്ന് പറയാനില്ല ഒന്ന് കുത്തിരിക്കാന്. ആ ആ പിന്നെ മൂന്നുമണിക്കാ ഞമ്മക്ക് റെസ്റ്റ് അത് കയി ഇല്ല ഉച്ച ഉച്ചക്കൊറങ്ങാറില്ല.
ആ ആ
ഉച്ചക്കൊറങ്ങാറില്ല ഞമ്മക്ക് മക്കളിങ്ങനെ ഇതാക്കുമ്പോ ഞമ്മക്ക് ഒറക്കൊന്നും വരില്ലല്ലോ.
ആഹ്
പിന്നെ നീ രാത്രി എട്ടുമണി ഒ ഒമ്പതുമണിക്കെ നമ്മളെ പണിയൊക്കെ കയ്യൊള്ളൂ പിന്നെ അമ്മക്ക് ഇതായി പിന്നെ ഒരുനേരം ഒഴിവില്ലല്ലോ റെസ്റ്റില്ലല്ലോ
ഇപ്പം ഒറങ്ങുവോ രാത്രി
നേരത്തെ പത്തര പത്തെമുക്കാലൊക്കെയാവും കെടക്കാന്.
ഉം
പിന്നെ രാവിലെ മസ് മക്കക്ക് മദർസെക്ക് ആ വൈന്നേരം സ്പെഷ്യലായി ട്ട് ഇപ്പങ്ങനെ വല്ലപ്പോഴൊക്കെ ഒണ്ടാക്കാറൊള്ളൂ. ആ എപ്പഴും ഈ എണ്ണക്കടികളൊന്നും. എണ്ണക്കടികളും അത്ര നല്ലല്ലല്ലോ കൊളസ്ട്രോളും ഇതൊക്കെ ആ മക്കക്ക് എല്ലാ അസുഖവും ആ അതെ
പിന്നെ രായിയൊക്കെ തിന്നോ
ഏ
ചൊളാണ്ടിരായ് അ
ആഹ് രാഗി രാഗിപ്പൊടി മക്കക്ക് നല്ല ഇഷ്ട്ടാ ന്നാൾ എന്റെ വീട്ടി പോയിട്ട് മക്കക്ക് എന്റെ ഉമ്മ എണ്ടാക്കി കൊടുത്തിരുന്നു എന്തോരു ആഹ് എന്തോരത് കഴിച്ച് നറയുന്ന
ആഹ് ആഹ്
അപ്പ ഉമ്മച്ചി പറയും അനക്ക് ഒന്ന് ഇണ്ടാക്കി കൊടുത്തൂടെ നിനക്ക് ഇങ്ങനെ കുട്ടിക‌ക്ക് കിട്ടുന്ന ഭക്ഷക്കണം എണ്ടാക്കി കൊടുത്തൂടേന്നൊക്കെ പറയും അപ്പൊ ഞാനിന്ന് ഇതേമാതിരി ഇണ്ടാക്കി വെക്ക്ന്ന്
ആഹ് ആഹ്‌ ഇങ്ങ‌ക്കിഷ്ട്ടാ
അല്ല എനിക്ക് അത്ര ഇഷ്ട്ടല്ല നമ്മള് സമയത്ത് രക്തം ഇണ്ടാവാനൊക്കെ ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ കൊറെ കഴിച്ചാ നമ്മക്ക് ആഹ് നല്ലതാ പിന്നെ നമ്മള് രക്തം ഓടാനും രക്തം ഇണ്ടാവാനൊക്കെ നല്ലതാ പിന്നെ കാൽ സ്യക്കൊറവിന് നമ്മളാരോഗ്യത്തിനും നല്ലതാണ് റാഗിപ്പൊടി
ഉം
ഞാന് നമ്മള് അങ്ങനെ ആദ്യൊക്കെ ഇങ്ങനെ കഴിക്കാറിണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ക കഴിക്കും പക്ഷെ നമ്മള് ആരോഗ്യം നോക്കി നമ്മള് കഴിക്കും ടെസ്റ്റ് നോക്കിയ നമ്മക്കതൊന്നും കഴി ക്കാൻ തോന്നുന്നില്ല ആഹ് അമൃതപ്പൊടി അങ്ങനെ കഴിക്കൂല അത് മോക്ക് ചെറുപ്പത്ത് കിട്ടാറിണ്ടായിരുന്നു അത് അവൾ തന്നെ ആഹ് അവളന്നെ വയറ്റിന്ന് പോയിട്ട് അവൾക്ക് അത് കൊടുക്കണ അന്നൊക്കെ വയിറ്റിന്ന് പോവും അപ്പൊ ഞാൻ അത് അങ്ങനെ ഒഴിവാക്കി
ആഹ് അത് ഇവടീം വലിയ ഇഷ്ട്ടല്ല
ആഹ് വറത്ത് കൊടുക്കാൻ ഇണ്ടാരുന്ന്
ആഹ് വർത്താ രസാല്ലേ
ആഹ് വറത്ത നല്ല രസാ നമുക്ക് ചായക്കൊക്കെ നല്ല ടേസ്റ്റാ അങ്ങനാ അടു ആഹ് അങ്ങനാ എളക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കി അടീ പിടിക്കും അപ്പ പിന്നെ അതിന്റാ ചൊവയും ഇതൊക്കെ പോകും ഒരു രസം കിട്ടി
ആഹ് വറുക്കാറിണ്ടോ ആഹ്
ആഹ് അരിമണി ഇപ്പ അങ്ങനെ ആദ്യോക്ക ഇങ്ങനെ വറത്തിരുന്നു ഇപ്പ ഇപ്പ വർക്കാറില്ല ഇപ്പ അങ്ങനെ വർക്കലില്ല ചായക്കൊന്നും ഇല്ലെങ്കിലക്കെ അങ്ങനെയൊക്കെ ആഹ് പണ്ടൊക്കെ ഇങ്ങനെ വറക്കാറിണ്ടായിരുന്നു ഇ
ആഹ് ന്നാ തേങ്ങക്കെട്ടാണ്ട്‌ എന്റെ വീട്ടിലൊക്കെ പണ്ട് ഉമ്മ അങ്ങനെ നമുക്ക് സ്കൂൾക്ക് പോകുമ്പോളൊക്ക നമുക്ക് ചെലപ്പ അതൊരു എളുപ്പപ്പണിയാരുന്നല്ലോ അന്നൊക്കെ ഇപ്പ ആ പരിപാടിയെ ഇല്ല
ആഹ് എന്നാ ശരി നമുക്ക് വെച്ചാലോ
ആഹ് ഓക്കെ ആഹ്
അഹ്